ആഹ കേക്കെ മരാ
കേൾക്കുന്നുണ്ട്
ആഹ് കട്ട ആായി പോയി മഴക്കല്ലേ അതൊന്നാണ്
ആ അതാണ് എനിക്കും തോന്നി കട്ടായന്ന്
ആഹ പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് വെക്കുന്ന ഡഷ
ഇലിസ് നമ്മുക്ക് കൂടുതലും ബിരിയാണി എനിക്ക് കൂടുതൽ ബിരിയാണിയാണ്
ആഹ ഏതമ്മിട്ട് വെക്കോ ബിരിയാണി
ഓ നമ്മക്ക് ഇടുന്നാണ് ഏറ്റവും ഇഷ്ടം
ആ എങ്ങനെയ അങ്ങനെയ വെക്കുന്ന നിങ്ങ അവിടെൊക്കെ എങ്ങനെയാണ് വെക്കുന്ന
നമ്മൾ സാധാരണ നല്ലത് നമ്മൾെവിടെയൊക്കെ ആണെങ്കിൽ നല്ലതുോല വെക്കുന്നതാണ് ആൾക്കാർ ബിരിയാണിയൊക്കെ എനിക്ക് ബീം ബിരിയാണിയാണ് ഇഷ്ടം കൂടുതലും ഈ ബിരിയാണി ഇഷ്ടം പക്ഷേ അത് ഞാൻ നല്ലൊരു വ്യ വിൽക്കും നല്ലപോലെ വിൽക്കും ഈ ബിരിയാണി മെനല മറ്റ ബിരിയാണികളും നല്ല പോോലെ വെക്കും
ആഹ ആഹ എങ്ങനെ ഫ്രൈ ചെയ്തിട്ടാണോ വെക്കുന്നത്
ആ മീൻ ഫ്രൈ ചെയ്യും നമ്മൾ ഇറച്ചി ഫ്രൈ ഫ്രൈ ചെയ്ത് എടുക്കല്ലേ അതി കണക്ക് മീനങ്ങ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് സാധാരണ വയ്ക്കുന്ന കണക്ക് തന്നെയാണ് വയ്ക്കുന്നത്
ജസ്റ്റ് ഫ്രൈ ചെയ്യോ അതോ നല്ലോണ്ണം ഫ്രൈ ചെയ്യോ
ഇല്ല ഒരുപാട് മുക്കുന്നത് ഇഷ്ട അല്ല ഒരുപാടല്ല നമ്മള് സാധാരണ നമ്മള് ചെയ്യുന്നില്ലേ
എങ്ങനെയാണ് നമ്മള് കുരുമുളകും മുളകൊടിയും ഉപ്പും
കുരുമുളക് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഇ് കുറച്ച് സമയം മസാലയൊക്കെ വരട്ടി കുറച്ചങ്ങ് വെച്ചിരിക്കും മസാല പിടിക്കാൻ വേണ്ടി
ആ ഒരു മണിക്കൂർ വെക്കാണോ
ആ ഒരു മണിക്കൂർ വെച്ചാ അത്രയും നല്ലത്
ആഹ ആഹ് ആഹ് ഓക്കെ ഓക്കെ
ക്കെ ഇരിക്കും ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ഒരു മണിക്കൂർ വെക്കാൻ പറ്റൂില്ല
ആഹ ആഹ് ഓക്കെ
വക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും പെട്ടെന്ന്ൊരു ബിരിയാണി വെക്കണമോന്ന് ഇപ്പൊ ഒരു ചലപ്പോ ഒരു പത്ത് മണിയ കഴിയുമ്പോ തോന്നന്ന് തുടങ്ങിയഴിയുമോഴത്തേക്ക് നമ്മ എനിക്ക് തന്നുന്നു ഒരു ബിരിയാണി വെക്കണ എന്ന് അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് തീരും
ആഹ ആ് ആഹ പക്ഷെ ഇന്താ മ്മില് കൊറ നേരം ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ്ല്ലേ
ഡമ്മിൽ ഒരു മണിക്കൂർ വരെ ഇരിക്കും ിക്കണ്ടേ നമ്മമ്പിലങ് ആ ചെറിയ ആവിൽ കിടന്ന് വേവുമ്പം നല്ലൊരു ആന്ത എല്ലാ തമ്മില അങ്ങ് ആവി എല്ലാം അതിൽ എല്ലാം ചേരുും അങ്ങ്
പക്ഷെ നമ്മള് വീട്ടില എങ്ങനെ ഉണ്ടാക്കി എാലും കല്യാണത്തിന്റെ ബിരിയാണിയ വേറെ ടേസ്റ്റ്
അത അവർക്ക കല് അററി ആ ഡ്രിങ്ക് വേറെയൊക്കെയാണ് അതെനിക്ക്
ആ അവര് ഒരുമിച്ചിട്ട് ഒരുപാട് വെക്കുന്നോണ്ടായിരിക്കും
പക്ഷെ നമ്മൾ കുറച്ചല്ലേ വക്കും അവർ ചേർക്കുന്ന രൂപത്തിലൊന്നും നമ്മൾ ചേർക്കൂില്ലല്ലേ അവര് വറെ ടസ്ക്കെ കെട്ടാ വേണ്ടിയ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു ചെയ്യുന്നതാണല്ലേ ഹോട്ടലിലള്ള ആരുന്നാലും കല്യാണങ്ങളിലായിരുന്നാലും ആ ബിരിയാണി തിന്നുമ്പോ തന്നെ നമ്മ പെെന്ന് വറക്കൂ മാ വയറെ നിറയുന്നനൊക്കെ തോന്നില്ലേ പക്ഷെ നമ്മളെ വീട്ടില ഉണ്ടാക്കുന്നത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലേ സാധാ നമ്മൾ ചേർ ുന്ന ഭക്ഷണം നമുക്ക് തി നമുക്ക് തിന്നാനാകുന്നത് കൊണ്ട് നമ്മൾ ആ രൂപത്തിലല്ലേ നമ്മൾ വയ്ക്കുന്ന
ആഹ ആഹ ആഹ
നമുക്ക് വെറുക്കില്ല നമുക്കൊരുപാട് കഴിച്ചാും വയർ നിറച്ച് കഴിച്ചാലും നമുക്ക് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ക കഴിക്കണമെന്ന് തോന്നും പക്ഷേ കല്യാണങ്ങളിൽ അങ്ങനെയല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ഭയങ്കര വെള്ളം ദാഹമുണ്ടാാവും
ഉം അവിടെ ഒരുപാട് പേർക്ക് വെക്കുന്നയല്ലേ അപ്പൊ അവരതനുസരിച്ചല്ലേ വെക്കുന്നത്
ആ ഒരുപാട് പേർക്ക് വെക്കുന്നതാണെങ്കിലും അവര് വേറെ രൂപത്തിലൊക്കെ പെട്ടെന്നൊക്കെ വയർ നിറയുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുവൊ ക്കെ അവര് ചേർക്കും അതുകൊണ്ടാണ് അങ്ങനെ അതുകൊണ്ട് ണ്ടാണ് അങ്ങനെ തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ തികയൊ വെക്കുന്നതൊക്ക
ആ പക്ഷെ മ്മള് വീട്ടിലിണ്ടാക്ക നമ്മ നമ്മള് വേറൊന്നും ചേർക്കാതെ നല്ല രീതിൽ ഒണ്ടാക്കും
പിന്നെ ആ മീനിനത്തു - കളയാൻ ഒന്നും കാണില്ല നമ്മൾ വെയ്സ്റ്റ് ആയിട്ടൊക്കെ വ അതിൽ തന്നെ, ആ കഷണത്തിൽ തന്നെ ചേരും, അത് പൊടിഞ്ഞു പോയാലും - ചേരു പക്ഷേ ചിക്കനും മട്ട് ബീഫ് ഒക്കെ ആണെങ്കിൽ അത് ഒരുപാട് വേസ്റ്റ് - പോകാറുണ്ട് കാരണം നമ്മള് എ ഈലൂടെക്കെ ഇടുന്നായിരിക് ഇല്ലേ
ആ ആ അതൊണ്ട് പോവും
അപ്പോ അതുകൊണ്ട് കൂടുതലും പോവും പക്ഷേ മീനില് ഞാൻ നത്തൂരി വരെ വയ്ക്കും ബിരിയാണിയില്
ആഹ ആഹ ആഹ നല്ല ടേസ്റ്റ് ആണല്ലേ
ആ നല്ല ഫ്ര നല്ല ഫ്രഷ് ഷ് മീനാണെങ്കിലെ അത് വെക്കൂ നല്ലതാണ് നല്ല രസവാണ് അതാണ് ഞാൻ പറഞ്ഞ സമയം എടുത് നമ്മള് വെച്ച് കഴിഞ്ഞാല് ഏത് മീനായിരുന്നാലും നല്ലതാണ് ഏത് ചി നോൺ ഇറച്ചിയായിരുന്നാലും നല്ലതാണ്
ഉം വേ നമ്മളിപ്പോ വേറെ സ്ഥലത് പുറത്തോട്ടക്കെ പോവാണെങ്കിൽ വേറെ ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി ക്കെക്ക
അത് ഓരോരോ നാട്ടിൻ്റെ പ്രകൃതവല്ലേ
ആ വേറെ സ്ഥലത്ത് പോയി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ
കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയിട്ടൊക്കെയാണ് ഞാൻ പറയാറുണ്ട് കണ്ണൂർ സൈഡിലൊക്കെ പോകണം നല്ലതാണ് ബിരിയാണി നമ്മൾ കണ്ണൂരിൽ ഭാഗത്തോമ്പം ക ബിരിയാണി കഴിച്ചു കൊല്ലം ഭാ നൊയിൽ പോയി കഴ് കഴിച്ചിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷെ നല്ലതാണ്എ നമ്മള് പിന്നെ ടേസ്റ്റ് ഒക്കെ ഒണ്ട് എന്തെങ്കിലുവൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സാധാരണനമ്മൾ ഫ്രഷായിട്ട് വയ്ക്കുന്നു അവർ പക്ഷേ അതിലേക്ക് ടേസ്റ്റ് വരുത്തുന്ന രൂപത്തിൽ സെയ്യുന്നു വേറെ സാധനങ്ങള് ഒഴിച്ചിട്ട് ചെയ്യുന്നു ഇത്ര മാത്രമേ ഒള്ളൂ മ് നമ്മൾ അത് ഒന്നും സേർ വക്കാതെ വെക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് കഴി കഴിക്കാൻ തോന്നും
ആ ആ ആഹ് വേറെന്നും ചേർക്ക ക്കാത്ത കൊണ്ട് പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടെ കഴിക്കാൻ പറ്റും
നമുക്ക് വയർ വീർത്തിരിക്കൂല പിന്നെ നമക്ക് രാത്രി കാലങ്ങളിലാണെങ്കിൽ അല്ലേ കുറെച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് നമ്മുക്ക് എവിടെയെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കഴിക്കണമെന്ന് തോന്നും അങ്ങനൊക്കെ ഞാൻ
അപ്പ നമുക്ക് പെട്ടെന്ന് അങ് വെക്ക പക്ഷേ ബരിയാണി വെ പെട്ടെന്ന് വെക്കാ പറ്റുമോ തോന്നുന്നു നമുക്ക് സാധനം ഉണ്ടെങ്കിൽ നമക്ക് പെട്ടെന്ന് വെയ്
നമ്മളെ സാ ഉം ഓ നമ്മളെ വീട്ടില് സാധനങ്ങെല്ലാം ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ശരിയാക്കി എടുക്കാം ഒരു കുക്കറിൽ ഇപ്പൾ ഇപ്പൾ കുക്കറിലാണെങ്കിൽ കൂടുതൽും ഭക്ഷണം വെക്കും ബിരിയാണി വയ്ക്കുന്നത് അപ്പൊ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് പെട്ടെന്ന് ശരിയാവും അത് പിന്നെ ഒരുരമണിക്കൂറങ്ങ് റസ് റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ആ പാചകം ചെയ്തിട്ടെല്ലാം കൂടെ പിന്നെ ആൾക്കാർ കുറവാണെ നമുക്ക് അതനുസരിച്ചല്ലേ ഭക്ഷണം വെക്കുന്നെ അത് പെട്ടന്നും ഒര്കിലോ അരിയൊന്നും പോലും വേണ്ട ആൾക്കാര് കുറവാണെങ്കില് പെട്ടെന്നങ്ങ് തീരും പക്ഷേ ആ വേ വേറെ ആൾക്കാരൊക്കെന്തെങ്കിലും വിശേഷങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലൊക്കെ വരാനുണ്ടോെങ്കിലോ കുറച്ചുകൂടെക്കെവയ്
അപ്പൊ ഇച്ചി വല്ല്യ പാത്രത്തിൽ വെച്ചല്ലേ പറ്റു കുക്കർല് വയ്ക്കാൻ പറ്റൂലല്ലോ
ക്കാൻ പറ്റൂല അപ്പൊ ഇച്ചിരി വലിയ പാത്രത്തിൽ വെച്ചിട്ട് സമയമെടുക്കും അവരൂടെ വന്ന് കഴിക്കുന്നതല്ലേ അല്ലെങ്കിൽ അവര് പറയുന്ന നമ്മള് ഇങ്ങനെയാണ് തിന്നുന്നത് എന്ന്
ആ പക്ഷേ ഇറച്ചിയും കൂടി ഇട്ട് ചോറില്ല് വെ
എറച്ചി ചോറാ ഹലോ ഹലോ അയ്യോ കട്ടായിപ്പോയോ ഹലോ ഹലോ കട്ടാ ഹലോ
ഹലോ